ഹലോ ആ ഭഷ്ണ ഭഷ്ണൊക്കെ റെഡി ആയോ? കഴി ക്കാറായോ ഒരു മണിയായി ഉം. നേരത്തെ കഴിക്കുല്ലേ.
ഉം ബക്ഷെണൊക്കെ ഇവടെ ഒരു പത്ത് ഞങ്ങള് നേര്ത്തെ കാൽത്തന്നെ പെട്ടെന്ന് റെഡിയാക്കും ചോറും കറിയൊക്കെ അപ്പൊ പത്ത് മണി ആവുംമ്പോത്തിന് ഇവടെ ഭക്ഷ്ണം വൈ വേക്ഷ് പ്പലൊട്ന്നു പിന്നെ നിന്നില്ല പിന്നേ ആഹ്‌ പിൻ പിന്നെ രാത്രി ആഹ് അതന്നെ എൻക്ക് വേഷ്പ്പ്ള്ളേനെനുസര്ച്ച് കയ്ക്ക്.
ഇവടെ ഞാനെയ് ആഹ് ഞാനൊക്കെ ആദ്യം അങ്ങനെ കല്യാണ കഴിഞ്ഞ ഉട്നെ ഇവടെ വന്നന്ന് പത്തനി ഇവ ഇവലൊക്കെ പ പത്ത് മണിക്ക് ഒരു ഭഷ്ണം കഴിച്ചാ പിന്നെ ഉച്ചക്ക് ത് ഭക്ഷണം കഴിക്കും അങ്ങനേണ് അപ്പ അമ്മ ക്ക് അഒന്നും ശീലല്ല മ്മക്ക് ഒരു നേരം കഴിച്ചാ പിന്നെ കൊറേ ടൈം ട്ക്കണം ഉച്ചഭക്ഷണം കഴിക്കണെങ്കില്. ന്ന്ട്ട് വടെ ഇവിടെ വന്നാട്ട് ഇങ്ങട്ട് വര് ഇവിടെ വേ പെട്ടെന്ന് തടിച്ചീനിങ്ങട്ട്
ഇവിടെ നിർബന്ധണ് ഉമ്മാക്ക് വേ ഭക്ഷണം കഴിക്കണം
മ്മ് ഭക്ഷണം കഴിക്കാണ്ട് നടക്കരുത് എന്ന് അല്ലേ
ആഹ് മുത്തച്ചിയാണ് ഭയങ്കരം മൂത്തച്ചി പത്ത് മണി യ്യമ്മ പള്ള വിശന്നിട്ട് കഴിയില്ല ഞമ്മക്ക് ഭക്ഷണം കഴിച്ചാലോന്ന് തുടങ്ങും ഇപ്പൊ മൂത്തച്ചി വേറെ പോയാരെ ഭക്ഷണം ഒന്നും ആർക്കും വേണ്ട ഞങ്ങള് രണ്ടാളും കഴിക്കലില്ല
ഇല്ല മടി
മ്മ് മടിയാ ആഹ് അതന്നെ ഇപ്പൊ എല്ലാരും ഉണ്ടാവുമ്പോ ഒരു രസണല്ലോ ഭക്ഷണം കഴിക്കാാനൊക്കെ നേ
ശരിക്കും മൂന്ന് മണിക്ക് കഴിച്ചാൽ പിന്നെ ഏഴു മണിയാവണ്ട് പിന്നെ കഴിക്കാനും പറ്റുകേല
ഉം ആഹ് വൈകുന്നേരം എങ്ങാനും ഭക്ഷണം കഴിച്ചാ പിന്നെ പറയേ വേണ്ട
അതെ
അവടൊക്കെ എങ്ങനെ ചായക്കടിയൊക്ക ഉണ്ടാക്കിയുണ്ടോ
ആഹ് രാവിലെ പത്തുമണിക്ക് നമ്മൾ ഉണ്ടാക്കി കഴിക്കും പത്തുമണിക്ക് ഒന്നല്ലാട്ടോ ഇപ്പ പിള്ളേർ സ്കൂളിൽ പോകുന്നുണ്ട് രാവിലെ നാലുമണിക്ക് ക്ക് ചായ കുടി ഇവിടെ ഇല്ല കാരണം ഈ വീട്ടിൽ അയിനുള്ള സമയൂല ഞാൻ പോകന്നൊണ്ട് നാലുമണി ച്ചായ ഇവിടെയില്ല
ഇല്ലല്ലെ ഉം
അ ആഹ് പിന്നെ രാവിലത്തെ ഏട്ടാരക്കൊരു ഭക്ഷണവും ഇതെല്ലാ കൂടി കഴിക്കും പിന്നെ ഒരു മണിക്ക് എല്ലാവരും കൊണ്ടുവന്ന ചോറുണ്ണും പിന്നെ തിരിച്ച് ഏഴുമണി ആകുമ്പ വരുമ്പോ ചായ ക്ക് ചായ വേണ്ടെങ്കിൽ ചായയും കുടിക്കാം ഒപ്പം നമുക്ക് ചോറ് കൂടെ തിന്ന്‌ കഴിഞ്ഞാൽ അന്നത്തെ ഭക്ഷണം മൊത്തം ക്ലോസ് ചെയ്യാം
ആഹ് അങ്ങനെയാണല്ലേ ഇവിടെ പിന്നെ ചാ
ഞാനാ ആദ്യക്കെ എനിക്ക് ചായ വരുമ്പോൾ ചായ കുടിക്കണായിരുന്നു അപ്പൊ ഞാ നോക്കുമ്പോ ഈ ചായ കുടിച്ചു കഴിഞാ പിന്നെ ചോറ് വേണ്ട പിള്ളാ ർക്കൊന്നും വിശപ്പില്ല ഇത്തിന് വിശപ്പ് ഉണ്ടാകേല്ല ഏഴ് മണിക്ക് ചായ കുടിച്ചാ പിന്നെ വിശപ്പുണ്ടാകേല്ല അപ്പൊ നോക്കിപ്പ അങ്ങനെ പറ്റത്തില്ലല്ലോ എന്നാ പിന്നെ എന്നാ ചോറ് തിന്നാ പോരെ ചായങ്ങ് നിർത്തിട്ട് എന്നിട്ട് ഭക്ഷ് ണം കഴിച്ചു കഴിയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കടും ചായ വേണങ്കിൽ എടുത്ത് കുടിക്കും
ഉം ജോലക്ക് പോവുമ്പോ വീട്ടിൽ ആര ഉണ്ടാവുക
ആരും ഉണ്ടായില്ല പിള്ളേർ സ്കൂളിൽ പോവല്ലേ ആഹ് അപ്പൊ ഒരു നൂറ് മീറ്റർ ആഹ് നൂറ് മീറ്റർ അടുത്താണ് ഹസ്ബൻറിിന്റെ അമ്മയൊക്കെ താമസിക്കുന്നെ നൂറ് മീറ്റർ ഇല്ല അപ്പൊ അവിടെ വന്ന് പിള്ളേരിരുന്നോളൂ ഞാൻ വൈകട്ട് വരുമ്പോ അവരെ ചായ കൂടി അവിടെ കിഞ്ഞിട്ടാ വരുന്നേ പിന്നെ ഞാൻൻ പ്രത്യേകം ചായ എടു ത്ത് കഴിഞ് ഇതിനുള്ള വിശപ്പില്ല വെുത കളയുവാ ഞാൻ
ആഹ്
ചായ എടുക്കണ്ടായി
അതാ പറഞ്ഞ എല്ലാരും ഉണ്ടാകുമ്പോ ഒരു രസയ്ക്കാരം കഴിക്കാനൊക്കെ ഇവിടെക്കെങ്ങനെ പിന്നെ ഇമ്മ വിരുന്ന് പോയാൽ പിന്നെ രാവിലെ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയേക്കും പക്ഷെ ഞാൻ അന്ന് വൈകുന്നേരം വരെ ഒന്ന് കഴിക്ക ക്കൂല ഏഹ് ആളുണ്ടാവുമ്പോളലെ കഴിക്കാന് ഒരു ഇത്ണ്ടാവുള്ളൂ
ആഹ് അതെ നമ്മൾ ഉണ്ടാക്കി കഴിഴുമ്പം ആഹ് അതെ അതെ ഇന്ന് പിന്നെ ഒന്നിച്ചിരുന്ന് കഴിച്ച സമയം പതിനൊന്നര പന്ത്രണ്ട് മണിയായി കാപ്പി കുടിക്കുന്നു ഇനിയിപ്പം ചോറി നോപ്പ ചോറ് വെ വെറുതെ വാർത്ത ത്തിട്ടുണ്ട്
ഓ
ശ വിശക്കാൻ തുറങ്ങുമ്പത്തനും പോയരു നല്ലൊരു ഉപേരിയൊക്കെ ഉണ്ടാക്കി അവിടുത്തെ അവിടത്തെ രീതിക്ക് പറഞ്ഞ ഉപ്പേരി ഇവിടെന്ന് പറഞ്ഞ തോരൻ എന്ന് പറയും പേരിയൊക്കെ ഉണ്ടാക്കി ഇവിടെ തോരൻ ആഹ തോരനൊക്കെ ണ്ടാക്കി വേണൽ നല്ല ചൂടനെ ആഹ് ചോറം കഴിച്ചാൽ മതി
ഉം ഇവിടെ എങ്ങനെ ചൂടോടെ എ രണ്ട് ടൈംവെക്കണം റേഷൻ പീടിത്തെ അയ്‌രിയാണെ
ആ ആഹ്
അത്പെട്ടെന്ന് വേവല്ലോ
വേവും
അപ്പൊ പാകത്തിന് ഉണ്ടാക്കല് പകല് ങ്ങക്ക് മാത്ര കണക്കാക്കി ഉണ്ടാക്കും രാത്രി പിന്നെ വേറെ അല്ലെങ്കി പിന്നെ ആര് കഴിക്കൂലേ ഇപ്പൊ മഴണ്ട് പെട്ടെന്ന് കേടു വരികയാണ് ഉം
ആഹ് ഞാനിപ്പ എന്തായാലും ഞാൻ എനിക്ക് മടി കാരണം ഞാൻ രാവിലെ വെക്കും ആഹ് ചോറ് വൈിട്ട് ചൂടാക്കി ഞാൻ കൊടുക്കും
ആഹ് ചൂടാക്കിയാൽ മതി നമ്മ തണുത്ത കഴിക്കാൻ കഴിയൂല്ലേ അങ്ങനെയാണല്ലേ ചപ്പാത്തിയോ കൈക്കല്
ചോറ് വേണന്ന് നിർബന്ധ യില്ല നമുക്കിപ്പ ഷുഗറും ഉണ്ട് പിന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കണ്ടല്ലോ അ പിന്നെ ഞങ്ങ ആ ചോറ് വെച്ച്ഞാനും ഉപ്പം ഞാനും മാത്രല്ലേ ഉള്ളൂ അപ്പൊ വെള്ള ഒഴിച്ച്ചൂട ഇ ബാങ്കിലെ കളക്ഷൻ വർക്കാണെ ഒരു കടകളിൽ കളക്ഷനരിക്കില്ലെ ബാങ്കിലെ കളക്ഷൻ അപ്പം അങ്ങനെ പോകുന്നതോണ്ട് നമുക്ക് അതും ചെയ്യാൻ പറ്റത്തില്ല അതോണ്ട് ഞാൻ ഇങ്ങനെയ ആക്കി ഞാനാ ചോറ് ഞങ്ങളവിടുന്ന് ഇവിടെന്ന് ഏതു നേരത്താ കഴിക്ക കിടക്കാം ഇക്കണ്ടോ
ഉം
ഉ അങ്ങനെയ ആക്കി ഇപ്പ കുഴപ്പുണ്ടല്ലോ സമയം ലാഭിക്കു മൊത്തത്തില് മൂന്ന് നേരത്തെ പാത്രം കഴിയാമതിലോ
അയ് ശരിയാണ് അപ്പൊ ലീവെക്കെ ആവുമ്പോ ഹസ് ബൻ്റ്സഹായിക്കാര്യ ല്ലേ
ആഹ സഹായിച്ചാലും തീരില്ല നല്ല പണിയുണ്ടാവും കാരണം ആഴ്ചൽ ഒരു ദിവസിയാ വരുന്ന ലീവ് പിന്നെ അതുപോലെ ഇപ്പ മാ ഇപ്പൊ ആ മാസാവസാനം മാസ് അവസാനോടെയാണ് ഇപ്പൊ മാസ അവസാനക്കെ ശരിക്കും അടുത്തിട്ടാ വന്നേ കാരണം കളക്ഷനും കാര്യങ്ങളും എല്ലാം കേയറണം ഓഫീസില്
ഉം
ഇത എല്ലാട കൂടി മടുത്തിട്ട് വരുമ്പോൾ നമ്മളെ കൊണ്ടും ചെയ്യാൻ പറ്റില്ല ഇനിക്ക് ശരിക്കും മടിയന്ന പി ന്നെ വല് അ വൃത്തിടെ ആവാത്തോണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് പോയി അടിച്ചു വാരി അങ്ങ് പോയള്ളു എന്ത ഇനിയിപ്പ മാസം ആദ്യം കഴിഞ്ഞട്ട് തുടയ്ക്കുവാണെങ്കില് നമുക്ക് ഒരു ദിവസം ലീവ് എടുക്കാം
ഉം
അ എനിക്ക് വലിയ ക്ഷീണം വരുന്നില്ലോ ചെയ്തിട്ട് പോവുമ്പോ അപ്പൊ ഇനിപ്പ എന്റെ സ്വന്തം വീട്ടിലാ എന്റെ സ്വന്തം വീട്ടില് ഞങ്ങള് മൂന്ന് പേരാ മക്കള് ഒരു മൂത്തരാളാണ് പിന്നെ രണ്ട് പെണ് പിള്ളേര അവിടെ ഇവിടെ നേരെ തിരിച്ച് ഇവിടെ രണ്ടാണ് ഒരു പെണ്ണും ഉം ഉം അപ്പൊ മൂത്തയാളേ ഞാൻ കല്യാണം കഴിച്ചേക്കണ അതുകൊണ്ട് ഞങ്ങള് തന്നേ ഉള്ളൂ
ഓഹ്
ഉം മാറേണ്ടി വന്നു കാരണം അനിയൻ കല്യാണം കഴിച്ചായിരുന്നു അപ്പൊ ഞങ്ങള് മാറി
ഉം
എല്ലെ പുതിയ ഒരു താവളത്തിൽ വാഴില്ലല്ലോ
ഉം തറവാട്ട് പേര് അല്ലല്ല അങ്ങനെയണ്ട് മൂ ത്ത ആളായോണ്ട് നന്നായി ഇനിപ്പ ഏളെതാണെങ്കിൽ നമ്മള് മ്മാനിപാനിം എല്ലാരും നോക്കും അയിൻ്റെ ഇടൽ ജോലിം ഒന്നും നടക്കൂല
ആ അതെല്ല അമ്മച്യ നോക്കന്ന് അനിയന്റെ ഭാര്യ ജോലിക്ക് പോകുന്നുണ്ട് ഇവിടെ
ഓഹ്
ഉം ഞങ്ങളെല്ലാം പിള്ളേെരെ ആ അമ്മച്ച നോക്കും അമ്മച്ച വരുമ്പോ അമ്മച്ചു നോക്കളും ഇനി സാരയ് പിള്ളോര് വലുതായി പോകൂല്ല അതിന് വേണ്ടിട്ട നമ്മുടെ പ്രായം കഴിഞ്ഞൽന്ന നുക്ക് ജോലി കിട്ടത്തിലല്ലോ
ആഹ് ശരിയാണ്
മനി ഒരിടത്തും കിട്ടത്തില്ല ഇത് കളന്നിട്ട ഇറങ്ങി ഇവിടെ ഇരിക്കാനേ പറ്റുള്ളൂ ദേശം മുപ്പത്താറ് വയസ്സോളം ആയി എനിക്ക് പിന്നെ ചുമ്മാ തട്ടിമുട്ടി കളയാണ്ട് കൊണ്ടു പോവാണെങ്കിൽ എന്നും പോകാം ജോലിയന്നും പറഞ്ഞ്
ആഹ് ശരിയാണ് നമക്ക് എപ്പളും വരുമാനം ഉണ്ടാണ് നല്ല കാര്യണ് നമ്മള് എന്ത്
ഇനിപ്പ ഇനിയിപ്പ ഇനിയിപ്പൊ എന്നെ സംബധി് ഇവിടന്ന്ന്ന ഇങ്ങി ബ്രേക്കായിട്ട് ഇറങ്ങി ഇനി ഇനി പിള്ളേർ നോക്കണ്ട പിള്ളേരെ അറിവായി നോക്കണ്ട ഒരു ആവശ്യം വന്നില്ല അപ്പൊ ഞാനിത് നിർത്തിട്ട ഇറങ്ങിക്കഴിഞ്ഞാൽ വെക്കേഷന് വരമിച്ചരു പാടാ
ഉം
എന്നാലും കൊഴപ്പില്ല ഒരു അഡ്ജസ്റ്റ്മെൻ്റിൽ അങ്ങ് പോവും
ഉം
ഉം ഇത്രയും ഹെൽപ് ചെയ്യുന്നണ്ട് അവിടന്ന് ഒന്നും പറയാ അതൊണ്ടും ഇനിങ്ങ പോകുമ്പോ തട്ടിമുട്ടി
തണല്ലേ കുട്ടികളൊക്കെ എന്താ പഠിക്കണേ
കുട്ടികളെ ഒരാള് ഏഴിലും ഒരാള് രണ്ടിലും ശരിക്കും പറയും ഇനിയിപ്പ തന്നെ ഇരിക്കാനായ കുട്ടികളാണ്
ആഹ്
ഉം ഓ വീട്ടിൽ വന്ന് തന്നെ ഇരിക്കാൻ പക്ഷെ എന്നാലും വീട്ടിൽ അമ്മച്ചല്ലോ അവരള്ളപ്പം തന്നെ ഇരുത്തണ്ടല്ലോ ഫുഡും കാര്യങ്ങളെ
അവിടെ ഇണ്ട് ക്ഷേ അഞ്ചാം ക്ലാസ്സില് രണ്ടാം ക്ലാസ്സില ആണ് പറഞ്ഞിട്ട് കാര്യമില്ല ഒക്കെ പിള്ളേരെ ബുദ്ധിയാ എല്ലാം സ്വന്തമായിട്ട് ചെയ്ത് കൊടുക്ക സ്വന്തമായിട്ട് ചെയ്യൂല ഒന്നും
ആഹ് അതാന്ന എല്ലായിടത്തും അതെ ഇവിടെ ഇതൊക്കെ തന്നെയാ
ഞാൻ പറയട്ടെ ടൈംടേബിൾ എങ്കിലും എന്തെങ്കിലും സ്കൂളത്തെ ഒരു വർക്കെങ്കിലും എന്തെങ്കില ഒന്ന് സ്വന്തമായിട്ട് ചെയ്തൂടെ എല്ലാം ഞാൻ തന്നെ ചെയ്യണം
ഇത്പ്പെനിക്കങ്ങനെ സമയവും കിട്ടുന്നില്ല ഇപ്പൊ ചെയ്യാ കൂടെ ഇ സന്ധ്യ ഞാന് വരുമ്പത്തേന് ഏഴുമണി ഏകദേശാവും വരുമ്പോത്തേന് പിന്നെ ഇത്ങ്ങളെ സഹായിക്കാനെന്തോരോ സമയണ്ടെനിക്ക് ഞാൻ നോക്കിയപ്പോ അതാണ് ഞാൻ കഴിക്കിയാക്കിയത് ആ സമയത്ത് ഇപ്പൊ അനിയത്തി ചോറ്ണ്ടിട്ടെനിക്ക് അത്താഴ കഴിക്കാതെനിക്ക് പറ്റത്തില്ല
മം മം
ഇംമ് അങ്ങനോര് ഞാനാണേ നേരെ തിരിച്ച് എന്തോ? ആ ഒഴിവുള്ള സമയത്ത് പോവാനിഷ്ട ഇന്ന് പോവാന്നോർ ത്തിരുന്ന അപ്പോ പിള്ളേരുടെ ഹോം വർക്കുകളും എല്ലാം കണ്ടപ്പോ എനിക്ക് തന്നെ സങ്കടം വന്നു ഇഷ്ടം പോല ഇന്നലെ അനിയന്റെ ആ അനിയനൊരാള്ടെ കൂട്ടായിര്ന്നേ ആ അവരു കേറി താമസമായിരുന്നു പെരേയ്ടെ അപ്പം അത് കഴിഞ്ഞ് ആഹ് അപ്പൊ അയിന്റെ ചടങ്ങുകളും കാര്യങ്ങളു അപ്പൊ പോവാാതിരിക്കാൻ പറ്റില്ല ല്ലോ അങ്ങനെ പോയി അത് ഇത് മിനിഞ്ഞാന്നും അതിന്റെ ഒരുക്കങ്ങളായിരുന്നു ഇന്നലെ അയിന്റെ ഫംഗ്ഷനായിരുന്നു ഇന്ന്പ്പോ ആയപ്പോത്തേനും വർക്കുകളെല്ലാ കൂടെ പെൻഡിങ്ങാ ലോഡ് കൂട്ടി വെച്ചേക്കുവാ അപ്പൊ ഞങ്ങള് വഴക്കായി ഉം രാവിലെ ഞായറാഴ്ചയല്ലേ?
പരിവാടിയൊക്കെണ്ടാവുമ്പോ നമക്കെന്താ കുട്ടികളെ ഇതൊക്കെ ഹോംവർക്കും കാര്യങ്ങളും പിന്നെ കു ന്നൂടി കടക്കും
ആഹ് നടക്കുവല്ലെ കുന്നു കൂടി കിടക്കുവല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഇഞെങ്ങും പോകണ്ട അവനോന്ള്ളത് അവക്കളോട് ചെയ്തോളാൻ പറ ഇനി വീട്ടി പോകാന്നോർത്തിരുന്നതാ രാവിലെ ഒന്ന് പിള്ളോരെയും കൊണ്ടക്കൊന്ന് അമ്പലത്തിൽ അമ്പല ത്തിലൊക്കെ പോയി വീട്ടിലൊക്കെ പോയിട്ട് വരാന്നൊക്കോർത്തിരുന്ന
ഉംഹ്
അപ്പം ഇവര് സമ്മതിക്കിച്ചില്ല അതുകൊണ്ട് ഞാനപ്പ തന്നെ ക്യാൻസെലയ്തു ഭയങ്കര
ഹോംവർക്കൊക്കെ എത്രേണറിയോ ഇണ്ടാവല്
ആ ഇഷ്ടം പോലെ വർക്കുണ്ടെന്നേ ഇനിയിപ്പോ സെന്റൻസുകളെല്ലാം ഉണ്ടാക്കാനൊക്കെ പഠിപ്പിക്കുവല്ലേ? എളയ
ശരിയന്നെ പിന്നെ കുട്ടികളയിലാണ്ട് സഹ സഹകരിക്കണം ഇത് നമ്മള് കൊറേ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ്
ഡയറിയൊക്കെ എത്ര ദിവസത്തയാന്നോ പെന്റിങ് കൊക്കുന്നേ ഏ ഡയറി- പെഡിംഗ് ന്ന് വെച്ചാ എന്നാ മൂത്തയാക്ക് ഒന്നു സഹായിച്ച എളയാളെ പഠിപ്പിക്കാം അത് ചെയ്യില്ല ഞാൻ ചെയ്യുവാണെ അവൻ ഭയങ്കര ചെയ്ത്താ ഞാൻ ചെയ്യുവാണെ അവൻ ഭയങ്കര ചെയ്ത്താ അവന്
മ് ഇവടെക്കെ അങ്ങനെ തന്നെ
ബഹളവായിട്ടങ്ങ് നടന്ന് പോവും
ശെരിയെന്നെ
ഉം അങ്ങനെയങ്ങനെ ഇവിടുത്തെ പരിപാടികളെല്ലാം എല്ലായെടെത്തും അങ്ങനെയായിരിക്കും എല്ലേ?
അതെ എല്ലോടുത്തും അങ്ങനെന്നെല്ലേ ഇന്നാൽ ആ